ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ പരിപാടി എല്ലാം കഴിഞ്ഞ് കിടന്നാ
ഇല്ല കിടന്നിട്ടില്ല കിടക്കാൻ പോണേയുള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി കിടക്കണം
ആഹ് രാത്രിക്കത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞല്ലേ
ആഹ് അതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത മാസം
ആഹ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക രാവിലെത്തേക്ക് എന്താ ഉണ്ടാക്കാറ്
രാവിലെ എണീറ്റ് കോളേജിൽ പോവണ്ട തിരക്കായത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയൊക്കെ ഉണ്ട് പത്ത് മണിക്ക് പോയാൽ മതി കോളേജില് പക്ഷെ എണീക്കാൻ മടിച്ചിട്ട് അവിടെ കിടക്കും ഉം ഇനിയിപ്പോ അടുത്ത മാസം പരീക്ഷയാണ്
ആഹ്
അപ്പോഴേക്ക് ഹ് എന്തെങ്കിലും ഒരു
അതിന്റെ അതിന്റെ തിരക്കിലായിരിക്കും അല്ലെ പഠിക്കണെ
ആഹ് പഠിക്കണ തിരക്കിലല്ലേ അപ്പൊ ടെൻഷൻ അടിക്കണ തിര ക്കിലാ ഇനി പഠിത്തം ഒക്കെ എക്സാമിൻ്റെ തലേ ദിവസേ ഉണ്ടാവുള്ളൂ
ആഹ് വെക്കെ ഇത് തുടങ്ങിയാ സ്റ്റഡി ലീവ് തുടങ്ങിയാ
സ്റ്റഡി ലീവ് ഇല്ലില്ല ഞങ്ങൾക്കാകെ ഒരാഴ്ച സ്റ്റഡി ലീവ് ഉള്ളെ
ആഹ് തുടങ്ങണേന് മുന്നെയാ
ആഹ് അതെ മിക്കവാറും ഓഗസ്റ്റ് പകുതി കഴിഞ്ഞിട്ടായിരിക്കും പരീക്ഷ
ആഹ് ആഹ്
അപ്പം ആഹ് ഒരു സമയമൊക്കെ ആവുമ്പഴേ സ്റ്റഡി ലീവ് കിട്ടുകയുള്ളൂ
ആഹ്
ഉച്ചത്തേക്കുള്ളതൊക്കെ അപ്പോ എപ്പഴാ ഉണ്ടാക്കുക
ഉച്ചത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരും കൂടിയാണ് ഒരുമിച്ച് നിക്കുന്നെ അപ്പോൾ ഇന്നിപ്പൊ ഞാനാണ് രാവിലെ ഉണ്ടാക്കുന്നെ വെച്ചാൽ അടു ത്തയാഴ്‌ച അവള് മീൻസ് ഉച്ചത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കും രാവിലെ എണീറ്റിട്ട് ഉച്ചത്തേക്കുള്ളതുണ്ടാക്കും പിന്നെ രാത്രിത്തേക്കുള്ളത് മറ്റേ ആൾ ഉണ്ടാക്കും അങ്ങനെ ഓരോ ആഴ് ആഴ്ചയിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിട്ട് അങ്ങനെ ഇണ്ടാക്കാ ചെയ്യാ
ആഹ് രാത്രിയില് എന്തൊക്കെ ഉണ്ടാക്കാറ്
രാത്രിയില് ഉം അധികം ഒരു ദഹിവേങ്കന ഉണ്ട് എന്ന് വെച്ചാ ഈ വഴുതനങ്ങയും വഴുതനങ്ങും തൈരും വെച്ചിട്ടുണ്ടാക്കുന്നൊ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാ
ആഹ്
ദഹി ബെങ്കിൽന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര എളുപ്പാ നമ്മള് ഈ ആ എന്താ ബ്രിഞ്ചോള് വഴുതനങ്ങ മുർക്കിയ റൗണ്ടില് മുറിച്ചിട്ട് അത് മാരിനേറ്റ് ചെയ്തിട്ട് പൊരിക്കാ ഒന്ന് ശാലു ഫ്രൈ ചെയ്തെടുത്താൽ മതി
മഞ്ഞൾപൊടിയും മുളക് പൊടിയും മാത്രം
ആ മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ്പൊടി, മുളക് പിന്നെ വേണെങ്കിൽ ഈ ചിക്കൻ മസാല മ മാ മറ്റേ മല്ലി മല്ലി പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാം ആഹ് പെപ്പെർ പൗഡർ അങ്ങനെ നമുക്ക് ആവശ്യണ്ടെങ്കിൽ അതൊക്കെ ഇടാം
അ ആ
അല്ലെങ്കിൽ ഈ ഒരു വെറും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും ആണെങ്കിലും പ്രശ്ണ്ടിന്നും ഇല്ല എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട അത് മാറ്റിവെക്കുക അപ്പം അതേ സമയ തന്നെ ഈ തൈരൊന്ന് നന്നായിട്ട് ഈ ഒരു കട്ടകട്ടിയൊക്കെ പോക്കി വയ്ക്കുക എന്നിട്ട് പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിക്ക് ഈ വറ്റൽമുളകും, കടുക് വേണേച്ചാ ഇടുക അല്ലെങ്കിൽ വറ്റൽമുളക് മാത്രം ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം അതിൽ ഈ പൊരിച്ച് വെച്ച ബ്രിഞ്ചോള ഒന്നുകൂടി ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിന് ശേഷം ഈ തൈരൊഴിക്കുക ഈ തൈര് ഒഴിക്കുക പിന്നെ ഉപ്പ് പാകം ഉണ്ടോ നോക്കിയിട്ട് ആ തൈര് ഇത് ആയിപ്പോ അതെ അതെ അതെ തൈര് പിരിഞ്ഞു പോവും
ആഹ്
തൈര് ഒഴിക്കുക പിന്നെ അതിന്റെ പാകം നോക്കിട്ട് വെള്ളം ഒഴിക്കുക ഉപ്പ് വേണെച്ചേ ഉപ്പ് ഇടുക അത്രേ ഉള്ളു എന്നിട്ട് നമ്മളി ഇപ്പം ഉച്ചയ്ക്ക കഴിക്ക ക്കണേച്ചാ ഒരു രാവിലെ ഉണ്ടാക്കി വയ്ക്കാ അപ്പോഴേ അതിനൊ ഒരു ടേസ്റ്റ് നന്നായിട്ട് പിടിക്കുള്ളൂ
ആഹ് ആ ബ്രിൻജാൾ അയിൽ അയിലോട്ട് ല്ലേ
ആഹ് അതെ അതെ നന്നായിട്ട് ചേരണല്ലോ അതിന് കൊറച്ച് സമയം എടുക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ഉച്ച ക്കൊക്കെ കഴിക്കാച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഞങ്ങള് എടക്കിടക്ക് ഉണ്ടാക്കണ സാധന അത് ചോറിലേക്ക്
ചോറിലോട്ട് അല്ലെ അത് മാത്രം പിന്നെ വേറെന്തേലും തോരനോ എന്തേലും ആക്കോ
ആഹ് വേണ ഞങ്ങള് ഉപ്പേരി കഴിക്കാറില്ല
ആഹ് ഇത് മാത്രം ഇത് അങ്ങട്ട് കറിയായിട്ടും എല്ലാം കൂടി ഒന്നിച്ചന്നെ ഒന്ന്
ആഹ് ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പ ഇത് ഇണ്ടാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് ഇതും ഉണ്ടായിരുന്നു സോയാബീൻ ഫ്രൈയും ഉണ്ടായിരുന്നു ചോറും അതൊക്കെ തന്നെ പിന്നെ ഒരു കോവക്ക പൊരിക്കും പിന്നെ ചമ്മന്തിയും, ചോറും, മുട്ട പൊരിച്ച അത് പിന്നെ തക്കാളി ചോറ് മുട്ട ചോറ് അങ്ങനെ എളുപ്പത്തിൽ ത്തില്ണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാ ഇണ്ടാക്കാ
ആഹ് രാത്രിയില് എന്താ കഴിക്ക്ണ
രാത്രിയില് ഇതൊക്കെ തന്നെ അങ്ങനെ അ അപ്പ വീട്ടില് അല്ല അങ്ങനെയല്ല രാത്രിത്തേക്ക് വേറെ ഉണ്ടാക്കും സെപ്പറേറ്റ് ഉണ്ടാക്കും ഓരോ ഒരു നേര ത്തേക്ക് ള്ളതെ ണ്ടാക്കുള്ളൂ പക്ഷേ ഇപ്പം ഉച്ച കഴിക്കന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് രാത്രിത്തെ വേ മെനു ഇങ്ങനെ സെപ്പറേറ്റ് മെനു ഒന്നും ഇല്ല
ആഹ്
അപ്പൊ തോന്നണത് എന്താച്ചാ പിന്നെ വീട്ടിലുള്ള സാധനങ്ങളുടെ ഇത് വെച്ചിട്ടുണ്ടാക്കും ഇപ്പൊ ഒരു വീട്ടില് സാധനം ണ്ട്ച്ചാ അത് ആയിട്ടുണ്ടാക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടാക്കും
ആഹ് ആഴ്ചക്ക ആയിട്ട് ഒന്നിച്ച് വാങ്ങിക്കയ്യാ
ആഹ് അതെ അതെ ഇവിടെ ഞങ്ങൾക്ക് വ്യാഴാഴ്ച ഒരു ചന്തയുണ്ട് ഇവിടെ ഞങ്ങൾ തമിഴ്നാട്ടിലാ പഠിക്കുന്നേ അപ്പം വ്യാഴായ്ച ഒരു ചന്തേണ്ട് ഈ ചന്തേന്ന് നമുക്ക് പച്ചക്കറി അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ അങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കാം അതല്ലാച്ചാൽ ഇവിടെ കുഞ്ഞ് കുഞ്ഞ് കുറേ കടകളുണ്ട് അവിടുന്നാണെലും വാങ്ങിക്കാം അങ്ങനെ മ്മ് മ്മ് ചേച്ചി എന്താ ചെയ്യന്നെ? ഹലോ! ഹലോ! ഹലോ! ഹലോ! ഹലോ! ഹലോ!